ആഹ് എന്താണ് സുഖാണോ.. ആഹ്ഹ ഹാ മഴ ണ്ടോ..
ഇങ്ങണ്ട് നോക്കിക്ണ് ആഹ് മഴണ്ട്..
ഇവിടിം നല്ല മഴേ..
ആഹ് ഇബടിം അങ്ങതന്നെ..
മ്മ്ഹ്. ഫുഡോകഴിച്ചാ..
ഏ ആഹ്..
ഉ
ഫുഡോകെ കഴിച്ചു മഴ പെയ്യാണ് മക്കള് സ്കൂൾട്ട് വരുന്ന നേരത്ത് മയെ..
ആ അതെ അതെ മ്ന്താണ് ഇന്ന് രാവിലെ മുതലേ മഴണ്..
ആഹ എല്ലാടത്തും ഒരേ കാലാവസ്ഥ തന്നെണ്..
ആണ്. ആണ്. അങ്ങനെ ചെ ചെല സമയത്ത് ചെലോരറയും ഇല്ല്യ മഴൊന്നും ഇവിടെ ഇല്ല്യന്ന് റിയും പഷെ ഇന്ന്.. ഒരുവിധം ആളുകളൊക്കെ പറണത് എല്ലാടത്തും മഴേന്നാ.
ആഹ് എല്ലടത്തുണ്ട് നമ്മെളെ കേരളം മൊത്തം ഒരുവിധം.. പലസ്ഥലങ്ങളിലൊക്കെ മയെ..
ആ് ഇനിയിപ്പ ഈ മക്കളിനി വീട്ടിൽ എത്തുമ്പോഴേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളു..
ആഹ് മയ ഹ് കാ അതങ്ങന് തന്നെ മക്കൾക്ക് പോയി കഴിഞ്ഞ പിന്നെ ഒലിവിട്ണ നേരത്ത് മഴയല്ലേ..
മഴ പെയ്യും അതന്നെ ന്നിട്ട് ഞ്ഞിപ്പോ സമാധാനം ഇണ്ടാവൂല ഉം
ആ എങ്ങനെണ്ട് സ്കൂള് സ്കൂളിട്ട് വരുമ്പോ വണ്ടിക്ക് കേറുമ്പോ കൊട കൊണ്ടോ കുട കൊണ്ടുപോവൂല്ല പിന്നെ സ്കൂളിൽ കുട അനുവദനീയമെല്ല അവര്പറയും കുടന്റെ ആവശ്യല്ല അവര് നേരെ വണ്ടീന്ന് വരാന്തിക്കാണ് കേറാ പറിം
അത് ശരി ആ ആഹ്
ആ അവരിങ്ങനെ പ്രൈവറ്റ് സ്കൂളാണ് അപ്പൊ കൊട കൊടുത്തെ യിക്കണ്ട വണ്ടീന്ന് നേരെ വല്യ കുട്ടിയാക്ക് കൊടുത്തെക്ക കൊട് തായ്ക്കാം ചെറിയ കുട്ട്യേക്ക് കൊടുത്തെയിക്കണ്ട വണ്ടീന്ന് നേരെ
ആ അത്ര സെറ്റപ്പ് ഇതാവും
ആഹ് വണ്ടീന്ന് വരാന്തമക്കാണ് കേയറ വരാന്തീന്ന് പിന്നെ നേരെ സ്കൂള് ഇനി അഥവാ കോടല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സ്മാരാക്കി കൊടുക്കും
ആഹ് ആഹ് ശെരിക്കും അങ്ങനെക്കെ വേണല്ലേ സ്കൂളില് ഇത് കൊട ഉം ഉം ഉം ഉം
അപ്പോ അവര് പിന്നെ മയേത്ത്കൂടെ ഇറങ്ങി കളിക്കും ണ്ടോ എന്താണ് സ്കൂൾ വിടുന്ന ടൈമിലൊക്കെ വലിയൾക്ക് കൊട കൊണ്ട് - പോണം വല്യോൻ കൊണ്ടോകൂല്ല
ആ എത്രല്ലാണ് മക്കളൊക്കെ എത്രെല് പഠിക്കാ
ഒന്ന് ആറില് ഒന്ന് രണ്ടില് പിന്നെ വല്യ മോളുണ്ട് പ്ലസ് വണ്ണിന് ഓള് പിന്നെ ഇവിടെ ആഹ് ഓള് പിന്നെ ഇവിട്ന്ന് നടന്ന് പോവയാ പ്ലസ്ടുന്
അയ് ശെരി പ്ലസ് ടു ഏതാണ് സബ്ജക്ട് സയൻസ് ആഹ ആഹ് ആഹ് ആഹ
സയൻസ് യെടുത്തോളൂ പിന്ന സി ബി എസ് ഇ പത്താം ക്ലസ് വരെ പഠിച്ചതോണ്ടേ
അയ് ശെരി ആഹ് ആഹ്
അപ്പൊ പിന്നെ സയൻസെന്നെ എടുത്താലല്ലേ അതിലൊരു
അതെ സയൻസിന് സ്കോപ്പ് കൂടുതലാണ്
ആ സ്കോപ്പ് നമമ്മക്ക് ഏത്ക്കും തിരിയാലോ
അത് കറക്റ്റാണ് കാരണം സയൻസ് പഠിച്ചാല് പിന്നെ നമുക്ക് ആദ്യം അവർക്ക് ഒരു മുൻഗണന കിട്ടും
ആഹ അവർക്കൊരു മുൻഗണന കിട്ടും ഇഞ്ഞിപ്പൊ നമ്മ സയസ് ട്ത്തു കഴഞ്ഞാലും ഹുമാൻറ്റീസ് കൊമേഴ് കൊമേഴസ് സ്ന്റെക്കെ കോഴ്സുകൾ എടുക്കാലോ ഈ കോമേഴ്സ് കോമേഴ്സ് കോമയ്സോ പ്പോ ഹ്യുമാനിറ്റീസോ ക്കെ എടു കഴിഞ്ഞാൽ നമ്മക്ക് ന്ന് വച്ച പിന്നെ സയൻസിൻ്റെന്ന വേണെന്ന് പറഞ്ഞാ നടക്കൂ കയ്യൂലല്ലോ
കഴിയൂല ഉം ഉം ഉം ഉം അല്ല നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അത്യാവശ്യം പെ നല്ലൊരു ഫീൽഡേക്ക് പോകുവാണെങ്കിൽ തന്നെ സയൻസ് ആ ഒരു പിന്നെ ആ അനുബന്ധിച്ചിട്ടുള്ള ജോബ് ഒക്കെഉള്ള നല്ലത് സാലറി യൊക്കെ യു ള്ളത്
അത് ശരിയാണ് സാലറി തൊക്കെ നോക്കുമ്പോൾ സയൻസ് വിഭാഗും ആവുമ്പോ നമ്മക്ക് എല്ലാത്തിനും തിരിയാാലോ പിന്നെ പത്താം ക്ലാസ് വരെ സി ബി എസ് ഇ പഠിച്ചും ചെയ്തു അത് പിന്നെ നമുക്ക് എന്തെലൊരു കാര്യമണ്ടെ ആ പഠിച്ച തിന്റൊരു കാര്യം വാണ്ടേ
അ അതന്നെ അത് കറക്റ്റ് ആണ് ഉഉം ഉം ഉം മാർക്കൊക്കെ ണരുന്നോ പത്താം ക്ലാസ്സില്
ആ എമ് എൺപത്തൊൻമ്പത് ശതമാനത്തോളം മാർക്കുണ്ടാ യിരുന്നു സി ബി എസ് എനെ
മറ്റേ മക്കള് എല്ലാരും പ്രൈവറ്റ്
ആ എല്ലാരും അത് അതില് മദ്രസ്സുണ്ട് അവർക്ക് കിട്ടണുണ്ടേ മദ്രസ് നമ്മള് പൊർ ത്ത് കൊടുക്കണ്ട അതിലന്നെ നല്ല ം നല്ല ഉസ്താദ് മാര് മദ്രസന്നെ പത്താം ക്ലാസ് വരെ കിട്ടുന്നുണ്ട്.
കിട്ടുന്നുണ്ട്ല്ലേ ം
പൊതു പരീക്ഷ വരെ എൽ കെ ജി ചേർത്തിയാ എൽ കെ ജി ന്നന്നെ അലിഫ് തൊടങ്ങും.
അയ് ശെരി ഞാനേ എന്റെ മോള നെര്ന്നു പഠിച്ചീര്ന്നത് പിന്നെ ഞാൻ അവളെങ്ട്ട് മക്ക് ഒരു സുഖം തോന്നീല്ല മദ്രസിന്റെ
ആഹ മോളെങ്ങനെ പഠിച്ചീന്?
ആ മോള് ഇവടെ ഇംഗ്ലീഷ് മേഡിയത്തിലേയിരുന്നു നാല് വരെ പഠിച്ചീന്ന് പിന്നെ ഞാന് മാറ്റിട്ട് പിന്നെ ഓളെ മല എന്താണ് മലയാള മേഡിയ ത്തിക്കന്നേ ആക്കി കോവിഡിന്റെ സമയായപ്പോ ഓൺലൈൻ ക്ലാസൊക്കെ വന്ന്ലേ? അപ്പൊ ഞാ മാറ്റി പിന്നെ ഏതായാലും ക്ലാസ്സൊക്കെ നഷട്ടായി ം
ആഹ് ആഹ്
ത് ഞാനും മദ്രസ് ആദ്യം മുതൽ ചേർത്ത് അപ്പൊ ഇപ്പ സ്കൂള് വെല്ല്യ ക്ലാസ്സിലും മദ്രസില് അഞ്ചിലു ആറിലൊക്കെ എത്തിയിട്ടൊള്ളു കാരണം അങ്ങനെ ചേർത്തതോണ്ടേ.
ആഹ് ആഹ് അത് ശരി പിന്നെ പൊറത്ത് മദ്രസ് കൊടുക്കുമ്പോ ല്ലേ?
കൊടുക്കുമ്പ അപ്പൊ ഉസ്താദ് ചോയ്ച്ചത്ര യ്യ് എന്തേ ഇയ്യ് എതായി അത്യാവശ്യം പഠിക്ക്ണൊക്കെണ്ടല്ലോ പിന്നെ എന്തായ് അപ്പോൾ ഓളറിയ ന്റെ മ്മ ഇന്നേ ഇങ്ങനെ ചേർത്തതാണ് സ് സ്കളില് ഞാൻ പഠിച്ചപ്പോ ഇൻക്കൊന്നും മൻസിലായില്ല ഉസ്താ അങ്ങനെ ചെയ്തത് നന്നായീന്ന്റി അല്ലെങ്കില് കൊറെ ജയിച്ച് പോയിട്ട് കാര്യല്ലലോ.
ഏ അ് അത്കാര്യല്ല.
ം ഖുർആനൊക്കെ ഓത്ണ്ട് ഇപ്പ ം
വെറുതെ ജയിച്ചു പോയൂറ്ഞ്ട്ട് കാര്യല്ല. മദ്രസിന് ഞമ്മള് മദ്രസ് പറ ഏ മദ്രസ് പറിമ്പോ നമ്മള് ഇ പഠിക്കുമ്പളല്ലേ പഠിക്കൊള്ളൂ.
പഠിക്കൊള്ളൂ ഇപ്പ അയ്യേ ഇപ്പഴാ എന്താച്ചാല് ഇ ക്ക് ഖുർആനോതാനൊക്ക ഓൾക്കറിയ അപ്പൊ ഓള് പ പഠി പഠിക്കാം മദ്റസിന്റെ കാര്യംഓളെന്നെ നോക്കു അങ്ങനെ ചേർത്തിട്ട്. ഇപ്പം ന്നാളിര്ന്ന് പറയ്ണ്ട് ഇന്റെ കൂടെള്ള കുട്ടികളക്കെ എട്ടിലോ ഒമ്പേലൊക്കെ എത്തി ഞാൻ പറഞ്ഞു അത് സാരല്ല്യ അവരോട് പറഞ്ഞാ മതി
അത് മദ്രസിന്റെ കാര്യത്തിലാകുമ്പോ ഞമ്മള് ശ്രദ്ധി പിന്നെ എന്താ ഏറ്റവും നല്ലതാണ്. മദ്രാസിന്റെ എതിറ് സ്കൂളാ പ്പ നമ്മള് പിന്നിം പിന്നിം പിന്നിം പഠിച്ചതന്നേ പിന്നിം പിന്നിം അങ്ങനേ പഠിച്ചുകൊണ്ടേ ഇരിക്കല്ലേ? ഇപ്പോ നമ്മളൊരു ജോലിക്ക് കേറി കഴിഞ്ഞാലും പഠിച്ചോണ്ടിരിക്കാണ്.
ആ മോള് ഇന്നോട് പറഞ്ഞേയ്. ഇങ്ങള് ഇന്ന അങ്ങനെ ചേർത്തോണ്ടല്ലേ ഞാൻ പറ അങ്ങനെ ചേർത്തതോണ്ട് മോളെ അനക്ക് നന്നായി ട്ടോഓതാനും ഓ വായിക്കാനറിയാം കുറേ ചേർത്തീട്ട് പോയിട്ട് കാര്യല്ല അക്ഷരങ്ങളറിയാതപ്പൊ ഖുർആനൊക്കെ സ്വന്തം ഓതും. പെട്ടെന്ന് ആയേ എല്ലാം ം ഇപ്പോ ആ മദ്രസില് അഞ്ചില് സ്കൂളാല് എട്ടിലായി.
ആഹ് അതാണ് സ്കൂള്ല വെല്ല്യ ക്ലാ
ആഹ് ആ ഡിഫ്രൻ്റ്ണ്ട് പിന്നെ ഓളെ മൂന്നരേല് ചേർത്തിട്ട്ണ്ട് ശരിക്ക അവൾടെ കൂടെള്ള കുട്ട് കുട്ട്യേളൊക്കെപ്പ ഏഴിലെത്തിയിട്ടൊള്ളൂ. അവള അങ്ങനെ ചേർത്തപ്പം ഞാൻ പറഞ്ഞ് അവരെേക്കാള് എളേതാണ് നീ കാ ഓളെ ക്ലാസ്ല്. ര രണ്ട് വയസ്സിന്റെ മൂ ത്ത കുട്ട്യാളൊക്കെണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അവരൊക്കെ മൂത്ത കുട്ട്യാളല്ലേ. നീയാണ് ക്ലാസ്സല് എറ്റവും ചെറുത്. അപ്പംഇയ്യ് അതൊന്നും കാര്യാക്കണ്ട അപ്പ അനക്ക് കുറെേ പഠിക്ക പത്താം ക്ലാസ് കഴിഞ്ഞാലും പതിനഞ്ചആവൂല ഞാൻ പറഞ്ഞ് അ അങ്ങനെ ഒരു ഭാഗ്യം മാണന്നൊക്കെ പറഞ്ഞ് സോപ്പ്ടും.
ആഹ് അങ്ങനെ പെൺകുട്ടികളാവുമ്പോ പിന്നെ ഞമ്മള് കൊറേക്കെ പറഞ്ഞാല് കേകും ചെയ്യും ഉം.
അഞ്ച് വയസിന്ന് അണക്കു പതിനഞ്ചാവൂലന്നൊക്കെ പറഞ്ഞിട്ട്ണ്ട് പറയണ്ടി ഇക്ക് കുട്ട്യേളൊന്നും അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ് തോറ്റതല്ലല്ലോ ഈ പറഞ്ഞാള് ഇന്റെമ്മന്നേ ഞങ്ങളെ ചേർത്തന്ന് പറഞ്ഞാള ഒരു കൊഴപ്പുയില്ല മോളെ. ക്ഷ മദ്രസന്റെ കാര്യാണ് അത് ഖുർ
നല്ലതാണ് നമ്മള് കുറച്ച് വെൽ ചെറ്യേ കുട്ട്യേളാകുമ്പള് നമ്മള് കൊണ്ടയ് ചേർത്തീട്ട് പിന്നെ വെല്ല്യതാവുമ്പോത്തിനു അത് മറക്കുവേ.
അതന്നെ അ
അത് വെല്ല്യ പ്രായത്തില് ഞമ്മള തോതാനും നിസ്കരിക്കുമ്പള്ള ദിക്കറ്കളും ഒക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതല്ലേ. പിന്നെ അവര്ട്ക്ണ ടൈമിലാണ് അതറിയും മാണ്ടത് നിസ്കാരം ഒതൊക്കെ നിർബന്ധആണ ടൈമിലല്ലേ അവർക്ക് അറിയേണ്ടത്. അല്ലെങ്കി പിന്നെ അത് അയ്ച്ചങ്ങന്ന് പിന്നീം അയ്ച്ചങ്ങന്ന് കിത്താബ് ഇട്ത്ത് ഓത്യോ തും വായഎവ്ടെ ദിക്റ് എന്താ ഏതന്നൊക്കെ അഴിചങ്ങത് ഇട്
ഉം ഉം ഉം ഉം. പിന്നെ അന്ന് എന്തേ ആവം സ്കൂൾന്നങ്ങട് കാര്യായിട്ടൊന്നും കി ട്ടീല അറബി അറബി ഈ കൊറോണ വന്നപ്പം ഓൺലൈൻ ക്ലാസായപ്പൊ മക്കൾക്ക് മടി പിടിച്ച്‌
ആഹ്
ഇത് ഇവര് കിടന്നൊറങ്ങും ഞാൻ പ്രസന്റ് പറയും ഓൺലൈൻ ക്ലാസ്സില് അ ഇവര് ഒറങ്ങും ഞാൻ പ്രസന്റ് പറയും അതൊക്കേ ണവസ്ഥത അവസ്ഥ അപ്പൊ പിന്നെ ഞാൻ വേഗം വെ ആദ്യം മുതല് മദ്രസ്ല് ചേർത് സ്‌കൂള് ടൈമിന്റെ പ്രശ്നം വന്നില്ലേ ര് ന്നോ അപ്പൊ പിന്നെ ഉസ്ക്കൂളും മാറ്റി
സ്കൂള് മാറ്റില്ലേ ഹ് ന്ന മദ്രസില്നമ്മള് പൊറത്ത് കൊടു കഴിഞ്ഞാ പിന്നെ സ്കൂളിലെടൈം ശരിയാ
ആഹ് പ്പം അതെല്ലെങ്കിലും ഉസ്താദുമാർക്ക് പരാതിയാണ് പിന്നെ ടൈമ്കുറവല്ലെ ഇവർക്ക് പഠി
ആഹ് മദ്രസില് ടൈമില്ല ആകെ ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറല്ലേ കിട്ടൊള്ളൂ
ആഹ് കിട്ടള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ വെട്ടിച്ചേർത്തി ഇപ്പൊ ഭയങ്കര തിരക്കാ രാവിലണ്ട് പോകും എട്ടരക്ക് വെരും മാറ്റീട്ട്ഒൻപതേകാല്ന് ബസ്ണ്ട് സ്കൂളിന്റെ നേരെ ആ മുന്നീ ചെന്നിട്ടെറങ്ങാ ഒര് ചട പടേണ് ഇന്ന്ട്ട് ഓട് ഉം അപ്പൊ വൈകുന്നേരം അഞ്ചു മണിക്ക് അവള് വന്നാ പിന്നേ ഫോണു കിട്ടൂല പിന്നെ അവള് വന്നാ അവക്ക് ഒരു മണിക്കൂർ ഫോൺ വേണം വന്നാല് ഈവനിങ്ങില് ആഹ് കിട്ടണം അതേപോലെ നൈറ്റിലും കിട്ടണം പഠിച്ചു കഴിഞ്ഞൊരു വണ്ണവറ് കൊടുക്ക്ണത് ഞാൻ കൊട്ക്കുട്ടാ ഞാ കൊറ്ച്ചൊക്ക ഒന്ന് ഇതാവണ്ടെ
ആഹ് ആതാവണ്ടല്ല അതവര് കൈ തീരെ പഠിക്കൂല പിന്നെ അവര് നമ്മള് ഫോണ് തീരെ തരൂലാന്ന് അവര് പഠി ചള ഇത് പോവും ഞാനും ഇവിടി അങ്ങനെ വരുമ്പോ ആ ഭക്ഷണം കഴിക്കുമ്പോ കൊറച്ചേരം കൊട്ക്കും ആഹ് പിന്നെ പഠിത്തം കഴിഞ് ആർക്കാ പഠിത്തം ഫസ്റ്റ് കഴിയണ് ഓൽക്ക് ഫോണ്ന്നറയും അങ്ങ അങ്ങനെ ആവുമ്പോളിപ്പം അവര് ഫോണ് കിട്ടുല്ലോ കര്തിയോണ്ട് കൊറച്ചേരം പഠി ക്കും
കളിക്കാൻ മാത്രല്ലേ ഇപ്പൊ ടീച്ചേഴസ് ഓരോന്ന് കൊടുക്കാണ് അവരോട് ഗൂഗ്ള്സെർച്ച് ചെയ്യാന് പറയാണ് അത് ചെയ്തോളൂ ആഹ് എസെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറയാണ്
ആഹ് അങ്ങൻതന്നെണ് സാധാ സ്‌കൂൾല് പ്രിത്രേകിച്ചു അങ്ങൻതന്നെക്കാരം ഒക്ക പൊർത്ത് ന്ന്ള്ള കൊസ്‌റ്റ്യൻസല്ലേ വെരൊള്ളൂ പൊർ ത്തൂന്നുള്ള വർക്കുകളല്ലേ വര്വാ അപ്പോ അവര് സ്വയം ചെയ്ത് പഠിക്കാനാണത്
ആഹ് അതെ അതെ ഉം ഉം ഉം
പ്പൊക്കാവുമ്പങ്ങനെ സ്വയം ചെയ്ത് പഠിക്കാള്ളത്.
ആഹ് ആഹ് അല്ല മൂത്ത മോള് പിന്നെ രണ്ടാമത്തെതും മോള് മൂന്നാമത്തത് മോനാണ്
ഏഹ് ഏഹ് രണ്ടാമത്തെ മോളെത്രീലാ ആഹ് ആഹ് ആർൽലേ ആഹ് മോ മോനോ
മോനൊന്നാം ക്ലാസ്സില്
ആഹ് എല്ലാരു സ്കൂൾക്ക് പോവുലെ
അഹ എല്ലാരരും സ്കൂൾക്ക് പോവും പിന്നെ ഇനിയിപ്പൊ വന്നാലാവും രസം ഇപ്പൊ ഒറങ്ങിക്കെടുക്കാണ് വീടൊക്കെ ഇനി അവര് വന്നാ പിന്നെ പത്ത് മണി വരെ ഉം നല്ല രസാ-
പത്ത് മണിവരെ നമ്മക്കും ഫ്രീ ഇണ്ടാവൂല അം അവ- ക്കും ഫ്രീ ഇണ്ടാവൂല
എന്താ പരാതികളാണ് കൂടുതല്. ആഹ് ആഹ് ഫുൾ പരാതികളാവൊലെ വന്നാൽ അവടെ ചൗട്ടി ഇവടെ ചൗട്ടി അവ ഇങ്ങനെ ഇങ്ങനൊക്കെ ഒരു കെട്ട് പരാത്യാവും
പരാതേക്കാരം അത് കടക്കോളം പിന്നെ അവരെ പിന്നാലെ നടക്കാനെ നേര-
നടക്കണോ പിന്നെ അയിൻ്റടേല് തല്ലക്കണ്ടാവും ഫോണിന് അങ്ങോട്ടിങ്ങോട്ടും തല്ലൊക്കണ്ടാവും പിന്നെ ഞാനങ്ങനെ പറയും ടൈമ് ഫുഡയ്ക്കാ ഫോണ് വാണ ചെർദിന്.
ആഹ് ചെറുത് ചെറീ കുട്ടീക്കല്ലെ ഒന്നുംകൂടി നമ്മള് പരിഗണന കൊട്ക്ക അപ്പൊ പിന്നെ ചെറ്തിന് അയ് വേണ്ട്യേരും
ആഹ് അതെ ഫോണ് അവര്ന്ന് നമ്മളെപ്പോലന്നല്ലെ അവര് നമ്മള് അർഞ അതൊന്നല്ല കൺണെ അവർക്ക് വെല്യാ വെല്യാ കാര്യങ്ങളാണ് അവര് കാണണ വീഡിയൊക്ക ചെല- ചിരി വരും എന്തൊക്കെ ഇതൊക്കെ കാണാ കാണ്ണത് കണ്ട്പിടുത്തങ്ങള് അങ്ങനൊക്കെ ഉണ്ടല്ലൊ ചെർ ചെറിയ ഷോർട്ടായിട്ടുള്ള അങ്ങ
ആഹ് ആഹ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് അവരുടേതായിട്ടുള്ളത് അത് മൂന്ന് പേർക്കും ഒന്ന് പറ്റാണെങ്കി ഒരു ഫോണ് മതി ഇത് മൂ ഏഹ് ആഹാ
ഇഷ്ടങ്ങളാവും.
ഇവിടെണ്ടെങ്ങനെ ഈ മൂന്നാൾ ക്കാരേ
ആഹ് എന്നിട്ട് ഞാൻ പറയും എടാ ഓള് പിടി ച്ചോട്ടേ പ്പാ പറ്യാ ഓള് പിടിച്ചിട്ടെന്താ കാര്യോ എനിക്കഷ്ടള്ളതല്ലല്ലോ ഓള്
ആഹ് അതന്നെ ഇവിടെയൊക്കെള്ളത് ഫോണമ്മക്ക്‌ കൊടുത്തു നോക്കാം പക്ഷെ ഇതാണ് സംഭവം. ഒരാൾക്ക് പറ്റണത് മൂന്നാൾക്കും പറ്റൂല്ല മൂന്നാൾക്കും ഡിഫറൻറ് വേണം. ഇപ്പ നടക്കൂലല്ലോ. പിന്നെ ടി വി ഇണ്ടെങ്കി അത് അവർക്ക് വേണ്ടന്നെ.
വേണ്ട വേണ്ട. ഞാൻ ആദ്യം ടൈം ലിമിറ്റ് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫോണില് സെറ്റ് ചെയ്യും യൂട്യൂബ് ഒരു ഒരു മണി ക്കൂറ് കഴിഞ്ഞാല് അല്ലെങ്കി അര മണിക്കൂറൈഞ്ഞാ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവ്ണെ. അതും ഇവര് കണ്ടുടിച്ചു.
ആഹാ അയ് ശരി. അങ്ങനെ ഓഫാവ്ണെ ടൈ ആഹ് ഇത്ണ്ടായി സിസ്റ്റം ഉണ്ടാവോയിക്കാരം ല്ലേ.
അത്ണ്ട്. അതെല്ലാ ഫോണിലും ഉണ്ടാവും നമുക്ക് വെൽ ബീയിങ്ങ് ന്നറഞ്ഞിട്ടൊരു സെറ്റിങ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ങ്ങനാക്കിട്ടാ ഇവര് അതാ യൂട്യൂബ് പോയി ഹൈഡാവും ഓ ട്ടോമാറ്റിക് ആയിട്ട് പക്ഷെ പിന്നെ ഓരെത് പിടിച്ച് കാരണം മോൻ തന്നെ പിട്ടി ച്ച പിടുത്തത്താല് വാശി പിടിച്ചപ്പോ ഞാൻ തന്നെ അത് ഓണാക്കി കണ്ടന്തോ ചെയ്ത്. കാണ അപ്പൊ ഇനി ഓല്ക്ക് മനസ്സിലായത് ഇന്റെ പണി നല്ല സുഖേര്ന്ന് ആ ഒരരമണിക്കൂറയ്ഞ്ഞാ ഫോണ് പിന്നെ തുറക്കാൻ പറ്റൂല്ല.
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ ഓൽക്കൊന്നും ചെയ്യാനും പറ്റൂല്ല. കണ്ടു പിടിച്ചാ പിന്നെ ഓലെ മുന്നില് പിന്നെത് നടക്കൂല്ല.
ഇല്ലല്ലല്ല.
ഉം ഹും അവരോ അവരതായിട്ടുള്ള അവര് പോയാ പിന്നെ വെറിയാണ് വന്ന് കഴിഞ്ഞാ പിന്നെ നമുക്ക് ഒയിവുണ്ടാവൂലാർഞ്ഞില്ലെ. ഇപ്പ വരും ന്റെ മക്കളൊക്കെ വരും. ഒക്ക വൈ യ്ക്കും വയ്ത്താലെ വരും. അതാണവര് വരുമ്പോ ഒരു മണിക്കൂർ ഓലെ ചെവി കേക്കാൻ നിക്കണം.
അതെ അതെ
അത് ചെയ്തു ഇത് ചെയ്തു പിന്നെ നാളേം മ